ഹലോ
ഹലോ
കേക്കാമോ ആഹ് കേക്കാം കേക്കാം ഒണ്ട് കേക്കുന്നൊണ്ട് മഴ ഇണ്ടാ അവിടെ ഹലോ
കേൾക്ക്ണില്ലാ ഇല്ല പോയിട്ടില്ല
എനിക്ക് കേക്കാം എനിക്ക് കേക്കാം നിങ്ങൾ കേക്കാം വയ്യേ
ഇങ്ങള് ഹലോ ചോയ്ക്കണത് മാ ഇപ്പൊ കേക്കണണ്ടേ
ആഹ് ആഹ് മഴയുണ്ടോ
പറയൂ
മഴയ്ണ്ട ആഹ് വെയിലായിരുന്നല്ലേ
ഉം ഉം ഇന്ന് വെയിലായിരുന്നു.
ആഹ് എങ്ങനെയാ മാരീഡാണോ അതോ?
മാരീഡാണ് ഹൗസ് വൈഫാണ്
ആഹ്
വർക്കൊന്നും ചെയ്യണില്ല മക്കള് ഇണ്ട് രണ്ട് കുട്ട്യാളുണ്ട് ഒരാണ് ഒരു പെണ്ണും മൂത്തത് പെണ്ണ് രണ്ടാമത്തത് ആൺകുട്ടി.
ആഹ് പഠിക്കുവാണോ മക്കള്
അല്ല ഹൗസ് വൈഫാണ് ആ മക്ക
അല്ലല്ല സ്കൂളി ചേർത്ത പിള്ളേരാണോന്ന് ചോദിച്ചത്
അല്ല ആ ചേർത്ത പിള്ളേരാണ് അഞ്ചാം ക്ലാസ്സിലാണ് ഒരാള് മൂന്നാം ക്ലാസ്സില് ഉണ്ട്
ഓ ഓ
വലുത് മൂന്ന് ര അഞ്ചില് ചെറ്ത് മൂന്നില്
ഓഹ് പിന്നെ ആഹാരോകെ കഴിച്ചോ
ഇല്ല ഫുന്നാ പഠിക്കണൊള്ളൂ ഇനിയിപ്പോ രാത്രികേക്കുള്ള ഫുഡ് ടൈം ആവണള്ളൂ.
ആ ഹാ
ഇങ്ങളെവിടുന്നാ കോള് ചെയ്യണത്?
ആഹ് ഇങ്ങനെ പറഞ്ഞോടതെ സ്ഥലം വേറെന്നരാ
വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല അങ്ങനെ പോണു സുഖായിട്ട്.
ആഹ് എന്താ ഏതായിരുന്നു പഠിച്ച് എന്തെ പഠിച്ച കല്യാണത്തിന് മുന്നേ വല്ല ജോലിക്കും പൊക്കോണ്ടിരുന്നതാണോ
ഇല്ല ഞാൻ ജോലില് വർക്ക് ചെയ്യണില്ല മേരീഡായിട്ടനെ ഏ
ആഹ് കല്യാണത്തിന് മുന്നേ
പഠിക്കും പഠിച്ചോണ്ടിരിക്കണ സമയത്ത് ഡി എം എൽ ടി കൊറച്ച് പോയിട്ടുണ്ട്. മാരീഡ് ആയത് മാരീഡിന് ശേഷം പോയിട്ടില്ല.
ഓ ഏതായിരുന്നു കോഴ് ഏതായിരുന്നു എടുത്തത്
ഡി എം എൽ ടി, ഡി എം എൽ ടി, ഡി എം എൽ ടി ലബോറട്ടറി ലബോറട്ടറി
ഓ ഓ ഓ പഠിച്ചോൊണ്ടിരുന്നപ്പോഴായിരുന്ന ല്ലേ ആഹ് ആഹ്
ഓ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാരീഡ് പിന്നെ പോയിട്ടില്ല.
ഓ ഓ സയൻസ് ആയിരുന്നാ പ്ലസ് ടു ഒക്കെ
അല്ല പ്ലസ് ടു സയൻസ് അല്ല ഞാൻ മറ്റേ ജനറൽ ആയിട്ട് എന്താണ് എടുത്തതാണ്. ജനറൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലെ പ്ലസ് ടു കോമേഴ്സ്.
കൊമഴ്സ് ആഹ്
ഉം
ആഹ്
സെപ്പറേറ്റ് ആയിട്ട് നമ്മള് പ്ലസ് ടു കഴിഞ്ഞിട്ട് കയറിയതാണ് അല്ലല്ലല്ല ഡിഗ്രി പോയിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് കേറിട്ടോ. ഇല്ല പോയിട്ടില്ല
ഇനി ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ?
ഇനി ഇപ്പോ അയിനോട് താല്പര്യല്ല ഇപ്പൊ
ഇല്ലല്ലേ ന മക്കളെയൊക്കെ നോക്കിയിരിക്കാന്നാ
ആഹ് മക്കള നോക്കിയിരിക്കാ ഇനി പഠിക്കന്ന് പറഞ്ഞാല് ഒരുപാട് പഠിക്കണ്ടേ
ഉം അല്ല ഡിഗ്രി ഇ ഡിഗ്രി ഡിസ്റ്റൻസായിട്ട് ചെയ്താ നല്ലേഅല്ലെ ഞാനും ചെയ്യണമെന്ന് വിചാരിച്ചേ ഞാൻ ഡിഗ്രി എടു
ഉം എടുത്തിട്ടില്ല എത്ര രണ്ട് മക്കളെ എന്ത് ചെയ്യണുന്നത് എന്തേലും വർക്ക് ചെയ്യണണ്ടോ
ഞാൻ അക്കൌണ്ടന്റ് ആരുന്നു ഇപ്പം കൊച്ചക്കെ ആയന്റെശേഷം പോവാൻ പറ്റിട്ടില്ല
ആഹ്
അങ്ങനെ ഞാൻ ഡിഗ്രി എടുത്തിട്ടില്ല ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു
നാല് വർഷം ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ആഹ് ഓൺലൈന ആയിട്ടൊക്കെ ഇപ്പംചെയ്യുന്നുണ്ട്
ആഹ്
ക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലുംക്കെ നോക്കാം
അതാ ഇനിപ്പോ എന്തായാലും പോയുള്ള പഠിത്തൊന്നും നടക്കൂല അപ്പം ഓൺലൈൻ ആയിട്ട് അങ്ങനെ ചെയ്യാം ഇപ്പോഴല്ല ഇളയെ കൊച്ചിനിപ്പോ മൂന്ന് മാസ ആയതേ ഉള്ളൂ കുറച്ചു കൂടെക്കെ ആയിട്ട്
അക്ഷയത്തില് ഇനിക്ക് ഓഫലൈൻ ക്ലാസ് ഇഷ്ടം ഓലൈൻ ക്ലാസിനോട് എനിക്ക് താല്പര്യമല്ല അാതാണ് ഇൻക്ക് പ്പം ഡിഗ്രി ഇടുക്കാൻ പിള്ളേ ഓഫ് ഓൺലൈൻ ഓഫ് ലൈൻക്ലാസ് ആവുമ്പോ നാല് വർഷത്തെക്ക കോഴ്സാണ്
ആഹ് അല്ല എനിക്കും ഓഫ്ലൈൻ തന്നെ ഇഷ്ടം പക്ഷെ നമുക്ക് അപ്പൊ അതാണ്
ആഹ് സാഹചയ
ഒരേ ഒരു ഓപ്ഷൻ ഇപ്പ ഇതേ ഉള്ളൂ ഓൺലൈൻ നി എടുക്കണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് ചെയ്തോള്ളോ ഇല്ലെങ്കിൽ അല്ലെങ്കി ഇനി എന്ന് പോയി എടുക്കാൻ ആഹ്
പിന്നെ എടുക്കലും ഉണ്ടാവുല്ല അല്ലെങ്കിൽ വേറെ ഏതേങ്കിലും കോഴ്സ് സെപ്പറേറ്റ് എടുത്ത് പഠിച്ച്
ആഹ് ഞാൻ ഹുമാലിറ്റി സാ എടുത്തിരുന്ന ഞാൻ സപ്രൈറ്റ് ആയിട്ട് അല്ല ഞാൻ ഇതാ എടുത്തിരുന്നതേ ഹുമൻ റ്റീസാ ആണ് എടുത്തിരുന്നത് അത് എന്റെ ടാല് പഠിച്ച അക്കൗണ്ടന്റ് ആയതാ അപ്പൊ ഡിഗ്രി ബികോമ് ചെയ്യുവാണെങ്കി അപ്പൊ എനിക്കിനിയിപ്പം കൊച്ചുങ്ങള് ഇച്ചിരി ആയിട്ടാണെങ്കിലും അതാ കൊച്ചുങ്ങൾ ഇച്ചിരി ആയിട്ടാണെങ്കിലും ജോലിക്കേറണെങ്കിൽ കുറച്ചും കൂടെ ചാൻ സുണ്ടല്ലോ അതാ അതാ ആ എനിക്കാണങ്കി ര രണ്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസും ഉണ്ട്
ആ നമ്മള് എന്താണ് എത്ര വരെ പഠി ട്ടു പ്ലസ്ടു കഴിഞ്ഞിട്ടല്ല ഡിഗ്രി കയിഞ്ഞിട്ടണെന്ന് പറയുമ്പോ അയ്ന്റൊര്
അതാ ബികോമ് ആ അതെ
ഉം ഉം ആ ഇപ്പ ഒരു മുൻഗണന സാലറി കൂടി കിട്ടും മറ്റേ അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും മുൻഗണന കിട്ടും പക്ഷെ ജോലിവസ് സരങ്ങള് നമുക്ക് കിട്ടും ഫസ്റ്റ് ഓപ്ഷനിലൊക്കെ കിട്ടും അങ്ങനെ
ആ അങ്ങനെ ചെയ്യണ വിചാരിച്ചു നിക്കുന്നു ഇപ്പഴല്ല കൊറേ താമസുണ്ട്
കുറച്ച കാര്യം ഇല്ല നമ്മള് പരിശ്രമിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ്
അതാ
നമ്മള് പരിശ്രമിക്കണം
ഉം
നമ്മൾ പരിശ്രമിക്കാതെ നമുക്കൊന്നും കിട്ടൂല്ല
ആഹ് അതില്ല അത് കിട്ടൂല നമ്മള എങ്ങനെ എന്തൊരായാലും നാം പാതി ദൈവം പാതിന്നാണല്ലോ ദൈവത്തിനുള്ള പാതി ദൈവം തന്ന് ഇനി നമ്മക്കായിട്ടുള്ള നമ്മള് എടുക്കണം
അതും കൂടെ ദൈവത്തിന് വിട്ടിടുത്തിട്ട് കാര്യംല്ല
അത് പറ്റുവോ
അത് പറ്റൂല അപ്പൊ അതാണ് നമ്മള് വീട്ടിലിരിക്കുന്നത് ഒന്നും ചെയ്യാതെ നമ്മൾ കഷ്ടപ്പെടുന്നില്ല
അതാണ് നമ്മള് കഷ്ടപ്പെട്ടത്
ഉം പഠി പഠിക്കാനുള്ള അല്ലാ ഇതൊക്കെ ദൈവം നമുക്ക് തന്ന്ക്ക്ണു
ആ പഠിക്കാനുള്ള ബുദ്ധി ദൈവം തന്നു ഞമ്മള് ക അതിന് കഠിനാധ്വാനം ചെയ്താലല്ലേ നമുക്ക് അതിന് ഫലം ഉണ്ടാവു
പറ്റും ആ ഫലം ഉണ്ടാവണ്ട് എന്തേലും ചെയ്യ് വർക്ക് ചെയ്യാൻ എന്തിനേലും പോണം എന്നൊക്കെ ആഗ്രഹണ്ട്
ആഹ് ഹ് ഹ രാത്രി എന്ത് രാ സ്പെഷ്യല്ക്കാ
ഇല്ല സാധാരണ നമ്മള് ഉച്ചക്ക് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് രാത്രി
ആണല്ലേ ആഹ് അങ്ങനെ വെ വേറെ വേറെ ആണോ അതാ ഹസ്ബൻഡിന്റെ വീട്ടി
ഈ ഹസ്ബൻറ് വീട്ടിലാണ് ഹസ്ബൻറ് ഉണ്ട് ഹസ്ബൻഡ് ഉമ്മ ഉണ്ട് ഹസ്ബൻഡ് പുറത്താണ് വർക്ക് ചെയ്യുന്നത്
ആഹ് ആഹ്
ഹസ്ബെൻഡ ഉമ്മക്കെണ്ടിവിടെ
ആഹ് ആഹ് ആഹ്
നിങ്ങള അവിടെ എങ്ങനെ ഒറ്റക്കാണ വീട്ടില്
അല്ല അല്ല ഇവിടെ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടില ഇവിടെ ഹസ്ബൻഡിന്റെ ഉമ്മ ഇല്ല ആ നാട്ടിലുണ്ട് നാട്ടിൽന്ന് വച്ചൽ കുറച്ച് ദൂരേണ് രണ്ടാഴ്ച കൂടുമ്പോഴേ വരുള്ളൂ
ഉം
പിന്നെ ഹസ്ബന്ഡന്റെ ഉമ്മാ ബാ ഇപ്പ പെങ്ങള് പെങ്ങളെ കൊച്ച് അനിയന് എല്ലരും ഉണ്ട്
അഎല്ലാവാരും വീട്ടിലുണ്ട് ഉ പെങ്ങമാര് കല്ല്യാണം കഴിഞ്ഞിട്ടില്ലേ
ആഹ് കല്ല്യാണം കഴിഞ്ഞ് ഏഴ് വയസായ ഒരു കൊച്ചുണ്ട്
ആ ഓക്കെ
ഒരാളെ ഉള്ളൂ പെങ്ങൾ ഒരാളെ ഉള്ളൂ
ആ ഒരാള് ല്ലേ അനിയന് മര്യാഡ് ആണോ
അല്ല അല്ല
ചെറിയ കൊച്ച് കൊച്ചാവുല്ലേ
ചെറുതല്ല പത്തിരുവത്തിഏഴ് വയസ്സുണ്ട് കല്യാണം കഴിച്ചില്ല
ഇന്നത്തെ കാലത്ത് കല്യാണം ശരിയാവാന്ന് പറയാ തന്നെ വലിയ ടാസ്ക്ാണ്
അതാണ് പെണ്ണുങ്ങളില്ലല്ലോ എല്ലാ പെണ്ണുങ്ങളും കല്യാണം വേണ്ട കല്യാണം വേണ്ട
കല്യാണം വേണ്ട നമ്മള കാലത്ത് പെൺകുട്ടികള് കൂടുതലും
ആഹ് അതാ ആഹ് ഒരാണിന് രണ്ട് വല്ല്യ പെണ്ണ് കെട്ടാന്നുള്ള നിയമങ്ങളൊക്കെ വ വരോ എന്നൊക്കെ പറഞ്ഞേരുന്നു ഇപ്പൊ പെണ്ണിനെ കിട്ടി
പെണ്ണിനെ കിട്ടാനില്ല
അങ്ങനെ ഉച്ചയ്ക്ക് എന്തിനന്ന് കറിയേക്കെ മീൻ കിട്ടിയാ
ആ ഇന്ന് ബിരിയാണി ഉണ്ടായിരുന്നു ഉച്ചക്ക് ഇന്ന് ഫങ്ഷൻ ഉണ്ടായിരുന്നു ആഹ് ഒരു ഫംഗഷൻ ഉണ്ടായിരുന്നു പ്പ
ആഹ്
നിങ്ങൾക്ക് നീ നൈറ്റിനൊക്കെ ഫുഡ് ഡിന്നർ
ഇല്ല ഞങ്ങള് ഉച്ചക്ക് ഉച്ചത് തന്നെ
ഉച്ചക്കത്തെ തന്നെല്ലേ
ആഹ് ആഹ്
എല്ലാ നൈറ്റ് വേറെന്നില്ല ഉം
എടക്കാണ് ഇന്നില്ല
ഉം
ഇന്ന് കൊച്ചുങ്ങള് ഇച്ചിരി തല തിരിഞ്ഞിട്ടാണ്. അപ്പൊ അവര് നിന്നാൽ ശരിയാവില്ല.
ആഹ്
കൊച്ചുങ്ങടെമൂട് ശരിയല്ല. അവരടങ്ങിരുന്നാലല്ലേനമ്മക്ക്
നമ്മക്ക് എന്തേലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉം.
അതാ
പിന്നെ
വേറെ എന്താ ഇങ്ങനെ പോണു. എല്ലാർക്കും സുഖല്ലേ?
ആ എല്ലാർക്കും സുഖം. ആ കൃഷി അങ്ങനെയൊക്കെ ചെയ്യോ വീട്ടില്?
എന്ത്? ഹലോ
ഹലോ
കേ എന്താ ഇങ്ങള് ചോയിച്ചത് കേട്ടില്ല ഏ എ കൃഷി അങ്ങനൊന്നു ഒന്നുല്ല. നമ്മളായിട്ടും ചെയ്യൂല. വീട്ടുകാർക്കു ഇല്ല.
വീട്ടിലെ വീട്ടിലെ
വി വീട്ടില് വല്ല മോളകും തെയ്യൊക്കെ ഇങ്ങനെ ത ന്താണ് അങ്ങനെക്കെണ്ട് അതിനോടൊക്ക താല്പര്യണ്ട് ചെടി ഇഞ്ഞിപ്പ ചെ ചെറിയ മോളകും തൈ പാക അതിനോടൊക്ക താല്പര്യ ഉണ്ട്. നമുക്ക് ചെർ ചെറിയെ
ആഹ് ആഹ്
അതൊക്ക ചെയ്യ്ണതിന് താല്പര്യണ്ട്.
ആ ഹാ
പിന്നെ അയൽക്കൂട്ട വർക്കായിട്ട് അങ്ങനെ മുന്നോട്ട് പോവ്ണ്ട്.
ആ ആ അയൽക്കൂട്ടത്തിലുണ്ടല്ലേ ഇങ്ങക്ക് ആഹ് എത്ര വർഷായി കല്യാണം കഴിഞ്ഞിട്ട്
ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്ര പന്ത്രണ്ടാമത്തെ വർഷാണ്ത്.
ഓ ഓ ആഹ് പന്ത്രണ്ട് വർഷ ആയല്ലേ
പന്ത്രണ്ട് വർഷായി.
ആഹ് ആ എങ്കി ശെരി വിളിക്കാം.
ആ ഓക്കെ ശെരി.